ഹലോ
ഹലോ എന്തൊ ക്കെ വിശേഷങ്ങള്?
ത്താനം?
നല്ല വർത്താനം. എന്താ അൻ്റെ വിശേഷൊക്കെ?
നല്ല. ഇബടി നല്ല കൊഴപ്പല്ല അങ്ങനെ പോണു. പിന്നെ. വേറെ വേറെന്താ മഴൊക്കെണ്ടോ? മഴൊക്കെ ഇണ്ടോ അവ്ടെ?
ഇല്ല
ആഹ് അപ്പല്ല ഇവടില്ല കൊഴപ്പല്ല അങ്ങനെ കാലാവസ്ഥ.
ആഹ് നല്ല കാലാവസ്ഥേണ്. ഡ്രെസ്സൊക്കെ ഒണ അലക്കിയതൊക്കെ ഒണങ്ങി. ഇഞ് മടക്ക്യേക്കാൻ . അതെ ഒന്നുല്ലാതിരിക്കട്ടെ ബുദ്ധിമുട്ടൊന്നും
ഇപ്പൊക്കെ ടൂർ പോക്കും അങ്ങനീ ഇങ്ങന്യൊക്കെ ഇപ് ഇപ്പൊ ഇങ്ങനെ മഴയാണെങ്കിൽ എന്ത് എന്തായാലും ആൾക്കാര് അടിച്ചുപൊളിച്ച് നടക്കാണ്.
അതെ റ്റൂറ് പോവ. റ്റൂറ് പോവ്ക. തെക്കന്മാരൊക്കെ പൈസയൊ പൈ പൈസ എന്തെങ്കിലും ചെറ്‌ത് കിട്ടിയാ മതി. പൈസ ഒരാഴ്ച്ച പണിക്ക് പോയാ രണ്ടാഴ്ച്ച പണിക്ക് പോന്നൊണ്ട്. ആ
ആഹ് അതന്നെ. ഇപ്പ ആൾക്കാർക്കൊന്നുതിയാ ഒരെതുല്ല.
അതുപോലെ സ്കൂൾ അടയ്ക്കാൻ കാത്ത് നിക്ക. സ്കൂളിപ്പ ശനിയാഴ്ച്ചയും നട ശെനിയും ഞായറ് ലീവാണെങ്കിൽ.
ലീവാണ്. അതെ ലീ ലീവാണ്. പിന്നെയതുല്ല. പ്പന്താ ഇപ്പൊ സ്കൂളും മദ്രസ ഉണ്ടെങ്കിലും ഇല്ലെലും മാഷന്മാരും ടീച്ചർന്മാരും പിന്നെ വേറെ എന്തായിക്കോട്ടെ ഉൻകി റ്റൂറ് കഴിഞ്ഞിട്ടേള്ളൂ പൊക്കേ. എന്തിര് റ്റൂറെണ്ടല്ലോപ്പോ ഇനി എന്ത് വർക്ക് ആയിക്കോട്ടെ. ഒക്കെ മുന്നടിപ്പൊ റ്റൂറാണ്.
ഇൻസ്റ്ററ്റിലിങ്ങെനെ അടിച്ച് നോക്കുക റ്റൂറ്. പോവാൻ പറ്റിയ സ്ഥലയേതാണുള്ളത്.
ആഹ് സ്ഥലങ്ങളേതെക്കെയാണ് ലൊക്കേഷനേതെക്കെ നോക്കി ഇരിക്കാണ് ഇപ്പോ. അറിയില്ല ഞമ്മക്ക ന്ത കുന്തേം അറിയില്ല.
അറിയില്ല. അതെ എനിക്ക് തീരെ അറിയില്ല. പിന്നെ എണക്ക് റ്റൂറ് പോകണയെന്നുള്ളരു ഓർമ്മയില്ല. കാര നം മീൽ ഇവടത്തെ പണിന്നൊന്ന് കഴിഞ്ഞിട്ടൊരു സമയം കിട്ടണ്ടേ.
എന്താണ് ഇപ്പത്തെ ക ക സിറ്റുവേഷകൾ. ന്നാളിപ്പൊ കണ്ടു മലപ്പുറത്തെ ഏഴേണ്ണാനേ പേപ്പറില് ഒക്കെ വായിച്ചയിതാക്കില്ലേ. നോക്കിലേ.
ആഹ് ആ
എ നിങ്ങെളെവിടെ നിങ്ങെള് അ അവടെ അടുത്ത് അടുത്താണല്ലോ. അന്നിട്ട് ട്രാവലറില്ലേ. ആഹ് അതന്നെ എന്താ അതൊക്കെ സങ്കടം.
ഉം വെല്ലാത്തൊരവസ്ഥ
ഒന്നാമത് ഈ മഴയും കാര്യമാവ്മ്പോ അങ്ങെനെത്തെ റ്റൂറും കാര്യങ്ങളൊക്കെ കൊറെ ഒഴിവാക്കണം.
അതന്നെ. പിന്നാണെങ്കിൽ ചെക്കന്മാരാണ് കൂടുതല്. ഇങ്ങനെ റ്റൂറ് പോവാന്നൊരു ചിന്തേയോർക്കൊള്ളൂ. ഓര്ക്ക് കെ എന്താ ഞാ പറയാ. ആഹ് കല്ല്യാണം കഴിഞ്ഞാണെങ്കില് അഹ്
അതെ മിസ് കല്യാണം പിന്നെ ഫ്രണ്ട്സ് കല്യാണം കയ്യണ്ട ക്കൊ
അതെ അല്ല കല്യാണം കഴിഞ്ഞ ഴ്ഞ്ഞാല് കഴിഞ്ഞാല് ഭാര്യനായിട്ട് പോവും പിന്നെ ഭ ഭാര്യനെ വീട്ടില് വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെപ്പം മാത്രം പോകും ഇത് തന്നെ അവസ്ഥ ചെലര് മക്കളെ വീട്ടില് വെച്ചിട്ട് ഭാര്യയും ഭർത്താവ് മാത്രം ടൂറ് പോവും.
ഇമ്പടെ ആകെ നല്ല മഴയ്ത്പ്പൊ അമ്മള് വർത്താനം പർഞ്ഞ്ക്കുമ്പോ ഇന്ന് വൈക്കുന്നേരം കൊർച്ച് കൊറവ്ണ്ടായിന്നു. രാവിലെക്കെ അത്യാവശ്യക്കെ നല്ല പെയ് ഹ് ആഹ്
എന്താവടെ അന്തൊക്കെ വീണ് തരം പൂച്ചാണ്. കേറിയോ
മഴ നല്ലോം പെയ്തപ് നല്ല സൗണ്ട് അറ കാറ്റുണ്ട്.
ആഹ് ആ കാറ്റ്ണ്ട്ല്ലേ ഇവട് ഇല്ല്യ ഇവടെ വല്യ ബുദ്ധിമുട്ട് ഇല്ല നല്ല കാലാവസ്ഥയാണ്
ആഹ് അതെന്നെ പിന്നെ ഞാന് ഇത് എന്താ ഇന്നലെ ഇപ്പ അവടെ ഞങ്ങളവിടെ ഒര് മരണണ്ടായി
ആണോ
ഏഹ് ഒരു ചെറുപ്പ പെണ്ണാട്ടോ നാപ്പത് വയസ്സായിട്ടുള്ളൂ തൂങ്ങി മരിച്ചിക്കാ
ആണോ
എന്താ ഇതൊക്കെ കഥ മൂന്ന് പെകുട്ടിയാള്ണ്ട് ഒന്നിന്റെ കൽ ല്യാണം കഴിഞ്ഞിക്ക്ണുൽ രണ്ടാമത്തെ പെണെട്ടിക്കുണു.
ഉം
ന്ന്ട്ടാണ്പ്പോ
പ്പ അറ്റാക്കായിട്ടൊന്നുപ്പം മരിച്ച്ക്കുണു കോപ്പ അങ്ങനെ
അല്ലാ
കേക്ക്ണുണ്ടോ
ഓ കേക്കുന്ന്ണ്ട്ടാ അതെല്ലാ എന്താ പറയാ ആ പെണ്ണ് അല്ല ആ പെണ്ണന്തിനാ തൂങ്ങി മരിച്ചേ ആ പെണ്ണെന്തിനാ തൂങ്ങി മരിച്ചെ
ആ പെണ്ണ് തൂങ്ങി മര്ച്ചെറ്ഞ്ഞാല് ചെറിയതായിട്ടൊരു മാനസികണ്ടായിരുന്നു ഗുളിക്കുട്ച്ചിരുന്നു ന്നൊക്കെ പറഞ്ഞു ത്തക്കൊകെ ഇപ്പളാണ് എല്ലാരും അറിയണത് മറ്റേത് ബടൊക്കെ വന്നീന്നെ വ്ടെ എപ്പളും വര് ല്ലേണ്ട് ന്റെട്ത്തൊക്കെ വർല്ണ്ട് കേട്ടപ്പ ആകെ ടെൻഷനായി ആ അറീണ ആളാവുമ്പ ന്താ ആകെ ശ് ആ അതെന്നെ മ്
കറിറയുന്നവരാപോഴേ വല്ലാ
ആ ഞമ്മൾ നേരം വെള് ത്ത മോ മോത്തോക്കി കാണ് ണതല്ലേ മൂന്ന് പെരപ്പറാണെ മൂന്ന് വീട പറ നമ്മളെ
അയ് ശെരി വല്ലാത്താവസ്ഥേ
ന്ന്ട്ട് വിര്ന്നാര് ആരൊക്കെ ഇണ്ടവ്ടെ പോയ എല്ലാരും
ഇല്ല്യാ ആ പോയില്ല അവരൊക്കെ സംസാരത്തിലാണ് ഇന്റെ ഇവ്ടെ അങ്ങനെ നീ
എന്താ ആ എന്താണ്ടാക്കിയത് എൻതെ എന്തേലും ഉണ്ടാക്കിയോ
ആഉണ്ടാക്കാനൊക്കെ ആവുന്നേള്ളൂ ഇപ്പ ന്താ ചായയൊക്കെ കുടിിച്ച എല്ലാരും ഇരി ക്‌യാണ്
ആ ആ
ഇനിയിപം രാത്രികത്തെ ഫുഡിന്റെ ടൈം ആവുന്നേള്ളു എങ്ങനെ
ന്ന് വിര്ന്ന്കോ പറ
ഇല്ലില്ല ഒരു പോവുപ്പോ
ആ ആ ആ
ഓര് വെർതെ ജ് ജസ്റ്റ് ന്ന് താ വന്നന്നേ ഉള്ളു.
എന്തായാലും അങ്ങനെയൊക്കെയാണ് കഥ ഇപ്പോ ന്താ ലെഎന്താ എന്റെ മോന് അനങ്ങിയ ടൂർ പോകും, ഒക്കെ തൊള സാർമാരെ പിന്നാലെ പോകാം. ധാനം ഉണ്ടാവൂലോ
ആ
ചെറിയ മോന് പതിനഞ്ച് വയസ്സായിട്ടൊള്ളി.
ഏ, പതിനഞ്ച് വയസ്സായി ശരിയാ, ആ ആ
പറ്റുള്ളൂ ഓലെ പ്രായപ്പോ അതാണ്, ഒനിക്കെന്തേലും രാത്രിക്ക് കറമ്പിയാങ്കാവ് കോഴിക്കോട് ബീച്ചി പോകാണ് ഏറെ.
ആ, അങ്ങനെ ക്കോട് ബീച്ച് വരാൻ എല്ലാർക്കും ആഗ്രഹ അല്ലെ?
രാത്രി പറയാം. അമ്മ ഞാന് അങ്ങള് ബീച്ചക്കാണ് പറയും, അപ്പൊ എന്ത് സമാധാനം കടന്നുറങ്ങാന്. ഏത് നേരം ബീച്ച് അത് ഇത് കൊണ്ട് ഒരു ദിവസം സ്കൂള് ഇല്ലെങ്കിലും ഇതാണ്പ്പ അത്.
അത് തന്നെ ഇപ്പത്തെ എല്ലാ മ
എന്താ മക്കളൊക്കെ കാട്ടിക്കൂട്ടത് ഇപ്പൊ പാ അ എന്താ പഠിച്ചിനീന് ഒപ്പം ടൂറാ പിന്നെ ആൺ കുട്ടികളെ നമു എന്തുവ എന്താ പെൺകുട്ടികളെടെ മാതിരി പിടിച്ചാ കിട്ടൂലെ. ഓരോ ഓരോ തണക്കാരന്മാരപ്പോ അങ്ങനെ ബക്കോ ഓരോ വണ്ടി ഇണ്ടെങ്കി പിന്നെ പറയുവേണ്ട.
പറയും വേണ്ട എന്റമ്മോ പറയണ്ട ഓരോ കഥ, ഓരോ കഥ പറഞ്ഞ തീ പറ്റൂല്ല അതാണ് ഒരാ
പറഞ്ഞു കൊടുത്താലൊട്ട കേക്കു
ആ, പറഞ്ഞു കൊടുത്ത കേക്കൂല്ല, അപ്പം മനസ്സിലാവൂല്ല, അപ്പൊ എല്ലാം അപ്പം വരും, ഇപ്പ വരും എന്നു പറയും. ഞമ്മളാച്ച ഉറങ്ങാതെ കാത്ത് ത്തിക്കും ഇത് വന്ന് കേറുന്ന ടോറട ചെല്ലള്ള അപ്പം കൊറപ്പം വരിയാ
അതന്നെ സമാധാനം ഉണ്ട് ല്ലേ ഇവര് പുറത്തു പോയ നമക്ക് സമാധാനം അങ്ങനെ തന്നെ എന്റെയക്ക കഥക്ക് എനിക്ക്പിന്നെ ചെറി
എന്താ അതൊക്കെ തന്നെ ഇപ്പത്തെ ജനറേഷൻ ഇപ്പത്തെ മക്കളെ കാട്ടിക്കൂട്ടലും എല്ലാതും ഓല്ന്നെ ഇതായി ഓരെ പഠിപ്പും കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേന്ന് നമ്മെ പള്ളേൽ തീജാണ്
ആഹ് എന്നാലും മക്കള് കൊറച്ചൊരു വലിപ്പം വെച്ചല്ലോ എന്നുള്ളൊരു സമാധാന അതല്ല മക്കള് കൊറച്ച് ഓര്
ആഹ് ഇനി ഒരു ഒരു പത്താം ക്ലാസ് വരൊക്കെ നമുക്ക് സമാധാനമാണ് അത് കഴിഞ്ഞ ഓല് പുറത്തു കൂടെ ഒക്കെ വിടാന് ആഹ് നമക്കൊരു വേജാറാണ് ഇന്നത്തെ കാലത്തെ
ആഹ്
ഒക്കെ ശെരിയാവും ആന്റെ കുട്ടി ള് പിന്നെ ചെറുത് താകട്ട് പിന്നെ
ആഹ് അതാ ഞാൻ പറഞ്ഞെ എന്നിട്ട്ന്നെ എനിക്ക് പേടിയാണ് മോന് സ്കൂള് വിട്ട് വരാൻ നേരം വൈകുമ്പോഴേക്ക് എനിക്ക് ബേജാറാ എവിടെ പഠിച്ചുകോണ്ട് എല്ലെ തന്നെ അടി കിട്ടിയ ശേഷാ പഠിക്കാൻ പോയത് അപ്പത്തിനേക്ക് വിരുന്നാർ വന്ന
ആഹ് അപ്പോ ഓല്ക്ക് പിന്നെ അധിക ഒരു അതായി അപ്പൊ പിന്നെ ഇരിക്കാണ്ടല്ലോ ഓരെ ശ്രദ്ധിക്കാലോ മ്മള് അപ്പോ ഓല് അങ്ങനെ ഓല്ക്ക് വേണ്ടമാരി കളിച്ചോളും
പറഞ്ഞിട്ട് കേട്ട് കേട്ടീല അവിടെ വന്ന് കുത്തിരിക്കയാ ഓര് പറയണ്ത്
ക്ക ഇണ്ടാവൂല അല്ലെ
മ്മ് അത് തന്നെ കഥ ഓന് അല്ലെങ്കിലേ പഠിക്കാൻ മടിയാ ഓലക്ക് ടി വി അതെ ടി വി കാണാന്ന് പറഞ്ഞാൽ തന്നെക്കും ടി വി കാണാൻ ഭയ
ആഹ് ആഹ്
ഒച്ചിട്ട് ടി വി കാണാൻ കാർട്ടൂൺ ഇങ്ങനെ കണ്ട് ഏഹ് കാണൂലേ അതേ കാണൂള്ളൂ
ആഹ് ആഹ് അപ്പൊ ഫോണിൻ മേൽ ഫോണു മേൽ എന്താ കളിക്കൂല ആക്കാരല്ലേ
ഏയ് ഫോണുമേൽ ഞാൻ കൊടുക്കലില്ല സ്കൂള് തുറന്നതിന്റെ ശേഷ ഞാൻ പറഞ്ഞതാ ഫോണ് കിട്ട തൂലാമെന്ന്
ആ ശരിയാ ആ അത് നല്ല കാര്യാണ് അത് നല്ല കാര്യണ റെ ഫോണ് കൈ കൊടുക്കാത്തത് അപ്പ പഠപ്പിച്ചാ പിന്നെ ആകെ കുടുങ്ങും ഉം എന്റെ ചെറിയ മകന്റെ കുട്ടിയുണ്ട് ഓന് ഓൾക് ക്ക് എന്താ ഫോണ് കയ്യിൽ കൊടുക്കണ്ട നമ്മൾ ആരേലും നോക്കുകെണ്ടെങ്കിൽ നമ്മൾ ചാരിരിക്കും
ആ ആഹ് ആഹ് ആ
ഉം ഉം അതന്നെ പതുക്കെ പതുക്കെ ചോയിച്ച് ചില അടങ്ങും ഇപ്പൊക്കെ കൊഴപ്പില്ല മൂന്ന് വയസ്സായിട്ടുള്ളൂ ഉം
അ ശരി
ആ അങ്ങനെ ഉം നല്ല മഴയാണ്
ഏ
പെയ്തോ അവിടെണ്ടോ വാഴ
ഇല്ലല്ല അവിടെ മഴയില്ല ഇടിയുയില്ല കാറ്റുവില്ല ഒന്നുവില്ല
ഏ എനിക്കിപ്പേയെന്താ ചോറിന് എന്താ കൂട്ടാന്
നിങ്ങള് ഭക്ഷണൊക്കെ കഴിക്കാനായോ
ഇല്ല കഴിക്കാന ഞങ്ങക്ക് ഒരു ഉസ്ത പള്ളിക്ക് കണ്ടപട്ട ഒരു ഉസ്താ അതിന്റെ ചെലവാണ് ഇന്ന് അപ്പ ചപ്പാത്തിയും എറച്ചിക്കറിയാണ് ആ കൊയിനിപ്പം കൊടുത്തിട്ടള്ളൂ അട കഴിക്കണയിണ്ട് തിന്നണണ്ട് പിന്നെ ആ ആഅവിടെ എന്താണ് ചോറിന് കൂട്ടാനൊക്കെ
ഇവിടെ ചപ്പാത്തി അണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ രാവിലെ തന്നെ. നൈസ്പത്തരി ഇണ്ട്
ആ ഓക്കെ സൈസ് ശരി ആ
ഉ എല്ലാം ഉണ്ട്
കറി എന്ത് വെച്ച് ചിക്കൻ വാ വെച്ച് കോഴിയെ വാങ്ങിയോ
ആ അതെ ചിക്കൻ കറി ഉണ്ട് ചിക്
ആ ആആ
അപ്പം ഇനി ചപ്പാത്തി ഇണ്ടാക്കിയാല് മതി
ആഹ അപ്പൊ നീ തിുന്നനെ നേരത്തെ ചൂട് കൊടുക്കാന ഇണ്ടാക്കൂല്ലേ
അതെ ആ ചൂടോടെ ഉണ്ടാക്കി എക്ക കൊടുത്ത അ്മായിമ്മക്ക് ചൂടോടെ വേണം
ആഹ ആഹ് അ്മ്മയി്മണ്ടല്ലേ
ആ അമ്മായിയമ്മ ഉണ്ട് മോസാ
നമ്മോശാക്കി ഉണ്ട് ഓ അത് ശരി നത്തൂനും ഉണ്ട്ല്ലേ അപ്പൊ നല്ലൊരൂ അത്യാവശ്യം വലിയ കൂടും കുടുംബ തന്നങ്ങള് ഉം ആ ആ അതില ഒരാളെ ഉള്ളു കെട്ടി ക്കാനില്ലേ ആ അയിതിനല്ലേ നനാല്പ്പത് വയസൊക്കെ ആയിക്കണ പറഞ്ഞേ ആ സുഖല്ലായി ഒന്നുംല്ലല്ലോ അതോ വെറ അത് കെട്ടിക്കായ എന്ത
നല്ലട സുഗയില്ലയ്ക ഒന്നും ഇല്ല നല്ല ആരോഗ്യമുള്ള നല്ല ബുദ്ധി ഇതിനെക്കാളും നല്ല ബുദ്ധിയും മണ്ടയുമൊക്കെയുള്ള നല്ല പഠിച്ച പെണ്ണാ
ആ അവ എന്ത്ണ്ട്
ഹൈക്കോടതി എറണാകുളം ഹൈക്കോടതിൽ കോർട്ട് ഓഫീസറായി
ആ
നിങ്ങള അവിടെക്ക ആലോചന ഉണ്ടെങ്കിൽ പറയു
ആഹ് ആ അവർ കൊഴപ്പല്ല അല്ലെ
ഒരു കുഴപ്പമില്ല വിദ്യാഭ്യാസം ഉണ്ടാവണം പിന്നെന്താ മുജാഹിദ് ആണ് ഇവര്
ആ ആ അങ്ങനെ എല്ലാം ഇതുണ്ടാവൂലേ
ആ അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോയത് അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല
ആ ആ അപ്പൊ കെട്ടണ പുതിയപ്പിളക്ക് എങ്ങനെയൊക്കെ കണ്ടീ കണ്ടീഷൻ
പിയപ്പിളക്ക് എന്താ പിയപ്പിള ഓൾക്ക്